ആഹ് എന്താ വർത്താനൊക്കെ?
എന്താല്ലേ സുഖം തന്നെ എന്താ അവ്ട്ത്തെ വർത്താനൊക്കെ?
നല്ലതന്നെ എന്ത് മക്കളെക്കെ എവ്ടെ?
ഇവിടെണ്ട് ഒരാള് ഒറങ്ങിക്ക്ണ് ബാക് റ്റ്പ്പം ചോറ്ന്നാ വേണ്ടി നിക്ക്ണ്ട്.
ആഹ് ചോറ്ന്നീല്ലാ?
ഇല്ലേ ചോറ്ന്നാൻ നിക്കണ്?
ഏഹ് അഹ് ശെരി എന്താന്ന് പ്രത്യേച്ച്?
ഇന്ന് ഉച്ചക്ക്ക്ക് ഫു ഇപ്പൊ ഇപ്പ കയിക്കാൻ മന്തി ഇണ്ടാക്കിക്കണ് രാത്രിക്കക്ക് കഴിക്കാന് കറിമ്പെ അല്ലാ സാധാ ചോറെക്കാ കര്തി ഉച്ചക്കക്ക് മന്തിണ്ടാക്കിക്കാണ് രാത് ഉച്ചക്കേക്ക് പിന്നെ സാധാ കൊറച്ച് വെറു ചോറ് സാധാ ചോറ് വെച്ച്കാണ്ട് പിന്നെ ഐക്ക് കറിംതൊക്കെ ഇണ്ടാക്കി ഇവടെന്നെണ്ട് കൃഷി ചെയ്തതൊക്കെ പിന്നെ അങ്ങനെ എട്ത്ത്ങ്ങാണ്ട് രാത്രിയേക്ക് സാധാ ഭാക്ഷണാക്കർഞ്ഞിട്ട് ചൂടായതോണ്ട് ഉച്ചക്ക് ഒരു നേരക്കെ കഴിക്കാൻ കയ്യോള്ളു അങ്ങൻത്തെ ഭക്ഷണൊക്കെ പിന്നെ രാത്രിക്കക്ക് സാധാ ഭക്ഷണാക്കാർഞ്ഞ്
ഏഹ് അത് ശെരി.
ഉം അപ്പ പിന്നെ കുമ്പളങ്ങണ്ടായിനി അത് ഇട്ട് കാണ്ട് അടെ ഇതാക്കി റെഡിആക്കി വെച്ചക്ക്ണ്.
ആഹ് ആഹ് ങ്ങക്ക് കൊറേ കൃഷിണ്ടോ?
ആഹ് കൃഷി ചെയ്യൽണ്ട് വടെ ങ്ങനെ.
ഏഹ് കൊറെണ്ടോ?
ആഹ് കൊറച്ക്കെണ്ട് പിന്നെ കുമ്പളങ്ങ ണ്ട് അത് പിന്നെ വെണ്ട തൈറ് കോവക്ക. ചീര പച്ചച്ചീരിയും ചുവപ്പ ചീരിയും
ഏഹ് കറിക്ക് ഉപ്പേരിക്കൊകയിന്ന് എടുക്കലേക്കാരല്ലേ
ആഹ് ആഹ് കറിക്ക് അയിന്ന്ടുക്കും ഉപരിക്കയന്നെടുക്കും ചരങ്ങിയ ചരങ്ങിയും കുമ്പളങ്ങയും കറിയൊക്കാണ് എടുക്കും എടക്ക പിന്നെ അമ്മക്ക് വെണ്ടല്ലോണ്ട് അതും പിന്നെ മാറ്റി വെക്കണംന്ന് തോന്നുമ്പോ പിന്നെ വേറെ എന്തങ്കലുംക്കെ കടയിൽന്ന് വാങ്ങിച്ചു അത് ഞമ്മള് വെക്കണതല്ലേ നല്ലത്
ആഹ് അയ്ശരി ആഹ് ആഹ് നനക്കാനൊക്കെ വെള്ളക്കെ ഉണ്ടോ
നനക്കാൻ വെള്ളം കുറവാണ എന്നാലും അഡ്ജസ്റ്റ് ചെയ്തങ്ങനെ പോണു നനക്ക ന ഇല്ല വെള്ള. ത്തോണ്ട് ഇങ്ങനെ നനക്കും നല്ലോ ന ക്കല് ചെല്ലണപ്പൊ കൃഷിക്ക് ലോം വേണം വെള്ളവും വേണം ഇപ്പ നല്ല വെയിലല്ലേ രണ്ട് ആഹ് രണ്ടു നേരം മൂന്ന നേരക്കെ ആയിട്ട് നനക്കണം
ഉം ഉം ഉം അത് ശര്യ
ഉ ന്നാല് ന്നാലും നിവർന്നിട്ട് നിൽക്കൂല ഉച്ചായ ഒക്കെ വാടി ഇങ്ങനിക്കും പിന്നെ വകുന്നേരം ആ രാവിലെ ഒന്ന് തെളിഞ്ഞു നിക്കണ സമയുള്ളൂ
ഉം അമ്മയ അങ്ങനത്തെ ചൂടല്ലേ
ആഹ് അങ്ങനത്തെ ചൂടല്ലേ ഒക്കെ ഇവിടെ കൃഷി ചെയ്ത് പ്പൊ ഒക്ക മേലേക്ക് പടർത്തി കറുമ്പളങ്ങൊക്കെ കുഴിച്ചിട്ടെന്നും പ്ങ്ങനെ മേലക്ക് ക്ക് പടർത്തിന്ന് നാല് തൈമന്ന്ങ്ങനെ പറിച്ചു നാലു കുമ്പളങ്ങ പറിച്ച് എല്ലാവരും കൊടുക്കാ റഞ്ഞ്ക്കാണ്ടെ
ആഹ് ആഹ് അയ്ശരി വളമൊക്കെ ഉം
അഹ് വളമ അവിടെണ്ട് വളമ ആടുകള വളർത്തലുണ്ട് അപ്പൊ പിന്നെ അയ്ന്നിട് ത്താണ്ട്
ആഹ് അതുകൊണ്ട് പിന്നെ വേറെ പുറത്ത്ന്ന് വാങ്ങണ്ട ലെ ഹലോ ഹലോ
ആഹ് കേൾക്കണില്ലേ
ഹലോ ആ അപ്പൊ അതുകൊണ്ട് പൊറത്ത്ന്ന് വാങ്ങണ്ടല്ലേ
ആഹ്
അയ്ശരി
പുറത്തനിന്ന് വാങ്ങിണ്ടവശല്ല വളമയാണെങ്കിൽ അവനവന്റെ വീട്ടിലന്നെ ഉണ്ടാവുമ്പോ
ആഹ് ആഹ് അഹ് അയിനൊന്ന ഭയങ്കര വിലയാണ് വാളമക്കൊക്കെ
നല്ല വില പിന്നെ നമ്മളിപ്പോ പിന്നെ കൃഷി ചെയ്ത് അവന ഉണ്ടാക്കിയ അത്ര സാധനം അത് നല്ല രസാണല്ലോ ക കക്ക രസം മരുന്ന് അടിച്ചുണ്ടാക്കണല്ലോ രസാണല്ലോ അമ്മൾ ഉണ്ടാക്കി കഴിക്കാൻ
ഉം ഇവിടിണ്ട് തക്കാളി അങ്ങനെക്കെ അല ചെറുതൊക്കെ ഉണ്ട്
ഏഹ് ഏഹ് ഏഹ് ഏഹ് അയ്ന് വെള്ളമാണെന്നാ പിന്നെ അത്രയും കുഴിച്ചിടാ ഒരു പ്രാവശ്യം ഉണ്ടായി കണ്ടാലേ
ആഹ് വെള്ളക്കെ കുറവ എന്നാലും വേസ്റ്റ് വെള്ളക്കെ പാറ്ന്ന്കാണ്ട്
അഹ് ആഹ് അങ്ങനെ ഒഴിച്ച് ചെയ്യാറല്ലേ
ആഹ് ആഹ് ആഹ്
ഇന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളൊക്കെ ഒഴിച്ചു ഉണ്ടാക്കിയാൽ ഒരു പ്രാവശ്യം ഇണ്ടാക്കി കണ്ട നമക്ക് പിറ്റത്തെ പ്രാവശ്യം നല്ലോ ണ്ടാക്കാം പൂതിയാണ്
ആഹ ആഹ് ആഹ്
ഇണ്ടാവും നല്ലോ ഇണ്ടാവുംപ്പൊ മുളകൊക്കെ നല്ലോ ഇണ്ടായിക്ക്ണ് ഇവടക്കെ നല്ല മുളക് നല്ലോണ്ടായി
ഉം തക്കാളി അതേം മാതി ഇപ്പ ഞങ്ങള്എ രണ്ട് മൂന്നാലെണ്ണം പറിച്ചു
ഏഹ് ഏഹ് തക്കാളി ഇണ്ടാവും പക്ഷെ തക്കാളി ചെലേസ്ഥലത്തൊക്കെ ഇവിടെ തക്കാളി ഇപ്പോ ഇണ്ടായിക്കാണ്ട് പിന്നെ ആ മര അങ്ങനെ പോവാ കൊറച്ച് ഉണ്ടാവു പിന്നെ ആ മര അങ്ങനെ പോവാ
രണ്ട് മൂന്നാലെണ്ണം പറിച്ചു രണ്ട് മൂന്നെണ്ണം മരത്ത് മേണ്ട്
അയിണ്ടാവുലേ പറിക്കാനായുണ്ടാവുലേ ഇവിടെന്താ അറിയില്ല ഇവിടെ കൊറച്ച് ഇടങ്ങ നേർക്ക് നിക്കും പിന്നെ കാണ അങ്ങനെ പോണമരം കായ്ണ്ടവച്ച ഒരു ചെറി ചെറി കായ് ണ്ട പക്ഷെ മായം മരം അങ്ങനെ ഒണങ്ങിപ്പോവാ മൊളകാണെങ്കി പിന്നെ നല്ലോ രണ്ടിലോനൊ നല്ലം പറ കുറേ കാലം നിക്കും മൊളകിങ്ങനാ കുറെ സമയത്ത് കൊറേ ഇണ്ടാവും കൊറെ ഇടക്ക് മൊളക് ഇണ്ടാവും
ആഹ് ആഹ് ആഹ്
ഇന്നാലും മറ്റേ ഉം കീഴ് ഇത് മരുന്നൊന്നും അടിക്കാത്ത നല്ല
അടി ആഹ് അഹ് നല്ല ഉപ്പ് കറി ഉപ്പേരി ഉടുക്കാ
ആഹ് നല്ലത് നോക്കി ഇട്ക്കാ മറ്റത് കൊറെ മരുന്ന് അടിച്ച് ങ്ങാണ്ട് തക്കാളിയൊക്കെ കടേന്ന് കൊണ്ടര്ന്ന് രണ്ട് കളറായിക്കാണ് നിക്കും പച്ച പകുതി ആഹ് മേലെ ഭാഗങ്ങനെ നല്ലകൊറച് പച്ചിം ബാക്കിയൊക്കെ നല്ലോ പഴുത്ത മാതിരി മരുന്ന് അടച്ചിട്ടിക്കാരം അങ്ങനൊരു
ആഹ് ആഹ് അത് ശരിയ
നല്ലോ ആഹ് ഉപ്പിട്ട് വള്ളത്തില് അങ്ങനൊക്കെ ആയിട്ട് ഇട്ടൊക്കെ അതിന്നും അങ്ങനെ ഉപയോഗിക്കാനും അത്ര നല്ലതന്നല്ല അവിടുന്ന് കൊ നമ്മക്ക് അവനാൻ്റെ ഇണ്ടായാല് എന്ത് ഇട ട്ണൊന്നില്ലല്ലോ
ആഹ് ഇന്നലെ ഉപ്പേരി വെക്കാ ഒരു പാത്രം കോവക്ക കിട്ടി അങ്ങനെയൊക്കെ ഇണ്ടാക്കി ഒക്കെ നമ്മക്ക് ഉപ്പേരിക്കോ ഉം
രസം അത് നമ്മളിണ്ടാക്ക്ണ നല്ല രസാ ണ് കടയിന്ന് വാങ്ങിച്ചിട്ട രസാണ് ല്ലേ പ്രത്യേക ഒരു ടേസ്റ്റ ആഹ് നല്ല രസാണ് അത് ഇതൊക്ക ഒന്നും ഇടാത്തേണ്ടേ ക്കാരും വളമ്മാന്ന് നല്ല നാടം വളമ മാത്രമേ ഇടുന്നുള്ളൂ
ആഹ് അന്നെ വളമ്പ് മാത്രല്ല മറ്റേത് മരുന്ന് അടിചാണ്ടല്ലേ
ഉം അതൊന്നില്ലല്ലോ നമ്മള് ഇടുമ്പോ മിച്ചർ ഒക്കെഇടാണെങ്കിൽ തന്നെ കൊറച്ചിച്ച്ഇടാ അങ്ങനെ പിന്നെ പൂളാ പൂ ആഹ് പൂള ഇണ്ടാക്കലുണ്ടോ
ഇല്ല പൂളുണ്ട ഇവിടെ ഇണ്ടാക്കലില്ല നിങ്ങളവിടെ ഇണ്ടോ
നാ ഇവിടെണ്ട് ഇവിടക്ക് അങ്ങനെ പന്നിയാള്കായ ആ പൊതുവായുണ്ട് പക്ഷെ ചേമ്പ് ചേമ്പൊന്ന് നിക്കണില്ല പന്നിയാള് ശല്യം കൊണ്ടെ വ പിന്ന പൂളക്ക്ന്നെ ആഹ് പൂളക്ക്ന്നെ മറ്റേ നമ്മളെ തകരം ചുറ്റി വെച്ചാണ്ട് അത് കുത്തി കടഞ്ഞിട്ട് തകരം ചുറ്റിയൊരു തല മുതൽ തല വരെ നീർത്തി അങ്ങനെ വെച്ചേക്കാണ് തകരത്തിന്റത് ന്നിട്ടാ അങ്ങനെ അതാവുമ്പോ അതിന്റെ സൗണ്ട് കേട്ടുകാണ്ട് വന്നാല് സൗണ്ട് കേട്ട് പൊയ്ക്കോളും പറഞ്ഞ പേടിച്ചോളുംന്ന് റഞ്ഞകാണ്ടേ ലൈറ്റ് ഇട്ടൊക്കെ ലൈറ്റിനൊന്നും പേടില്ലാതാണ് ഒക്കെ കൃഷിയൊക്കെ കേടരുത്തൊക്കെ ഏതും കഴിക്കുല്ലല്ലോ ഒക്കെ പറിച്ച് ഇടല്ലേ
ആഹ ഓല് ഗൊല്ലേത് കുത്തി മറിച്ചിട്ട് ഇതാക്കി പോവും
ഒക്കെ കുത്തി മറിച്ചിടുയള്ളൂഏതും കഴക്കൂല്ലണ്ട് ചേമ്പായാലും പൂളായാലും ഓലടുത്ത പിന്നെ എടുക്കാൻ ബുദ്ധമു
ആഹ് പന്നി അല്ല ഈ പൂളി എന്തൊക്കെ ഇണ്ടാക്കുവാടുത് ഭയങ്കര ശല്യം ഉണ്ടാവും
അങ്ങനെ കാട്ടീനൂ കുറച്ച കൂടെ നിന്നാലും ആ തകരെത്താത്ത ഭാഗത്ത് ഇത് അതൊക്കെ പൂളൊക്കെ മാന്തിട്ട് മുഴുവൻ ഇതാക്കി് പിന്നെ ബാക്കി കുറച്ച് എടുത്ത് കണ്ടങ്ങൾ ഉണക്കി വാട്ടപ്പൂളൊക്കെ ഉണക്കല്ലോ എന്നിട്ട് അങ്ങനെ എടുത്ത് ആഹ് അങ്ങനെ ആക്കിയേക്ക
ആഹ് ഇവിടെ വായ ഒക്കെ ഇണ്ട് വായ ഞങ്ങള് അയ്ശേരി എല്ലാവർക്കും കൊടുക്കും അല്ലെങ്കിൽ പീടിയ കടയി കൊടുക്കും
ആഹ് ആഹ് വിക്കൽ വിക്കലാ
ഉം അങ്ങനെ കാട്ടല
ആഹ് കൃഷി ചെയ്താ അങ്ങനെ നല്ലോണം കൊറേ സ്ഥലം കൊറേ സ്ഥലം നല്ല വെള്ളം ഉണ്ടെങ്കിൽ കൃഷി ചെയ്താൽ അതാണ് ആഹ് അതന്നെരു മാർഗമാണ് പൈസ ഉണ്ടാക്കാൻ ജീവിതത്തിന് ഒരു ഭാഗാണ് അങ്ങനെ കൃഷി ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്. ആഹ് നല്ല അതിന് പറ്റിയ സ്ഥലം സൗകര്യം വേണം നല്ല വെള്ളവും വേണം എന്നിട്ട് വിളമയൊക്കെയിട്ട് നല്ലോ ഉണ്ടാക്കി ല്ലല്ലോ ജീവിതത്തിന്റെ ഒരു ഭാഗയിട്ട് മാർഗ്ഗത്തിലായിട്ട് അതന്നെ ഉണ്ടാവും
ആഹ്‌ ഞമ്മക്കും അവൻ ആ അവനാണ്ട് ആവശ്യത്തിന് എടുക്കയും ചെയ്യാം
എടുക്കയും ചെയ്യാ നല്ല എടുക്കാ പിന്നെ പൊറത്ത് കൊടുത്താലും ആരും വാങ്ങിക്കും കേടില്ലാത്തതാണ് പറഞ്ഞാല് അയി
അത് ശരി ഉം ഹലോ ഹലോ
ആഹ്‌
ഹലോ
ആഹ് കേക്കണില്ലേ
ആഹ്‌ പിന്നെന്താ
പിന്നെന്താ നല്ലത് ആ അപ്പൊ പിന്നെ അങ്ങനെയാണ് അപ്പൊ അത് അത ആക്കി വെച്ചക്കണ രാത്രിയക്കൊക്കെ അരിഞ്ഞ ഇതാക്കി വെച്ചക്കണു രാത്രി ഇണ്ടാക്കാൻ കാരണം ച്ചക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഒക്കെ ഒരു നേരത്തി ഇങ്ങനെ ആക്കും പിന്നെ ബാക്കി രാത്രികൊക്കെ അതായ
കഴിക്കാനും രസാണല്ലോ രാത്രി നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ എല്ലാതും ഇട്ടിക്കാണ്ട് സാമ്പാറക്കെ ആക്കി വെക്കാ
അയി ശരി ആഹ്‌ ആഹ്‌ ഏതായാലും ആയി ശരി ആഹ്‌
അങ്ങനെ നനച്ച കൊടുത്തിണ്ടാക്കണ്ട് അടുത്തുള്ള വീട്ടക്കെ കൊറച്ചച് കൊടുത്തേ എല്ലാവർക്കും കൊടുത്ത പുറത്ത് കൊടുക്കാൻ മാത്രം അത്രമാത്ര എന്തണ ചെയ്യലുംല്ല
ആഹ്‌ ആഹ്‌ ആഹ്‌ അയി ശരി അവനവന്റെ ആവശ്യത്തിന് എടുക്കാം
എടുക്കാ നമ്മക്ക് നമ്മളാവശ്യത്തിന് എടുക്കാ
ആഹ്‌ ആഹ്‌
നല്ലത് കഴിക്ക കൊറച്ചിസം ഉണ്ടാക്കിയാലും നല്ലത് കഴിക്കാം കേടില്ലാതെ മരുന്നും ഇതൊന്നും അടിക്കാത്ത നല്ലത് കഴിക്കാം
ഉം
മറ്റെത് അങ്ങല്ല. മറ്റെത് ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറി ആയാലും എന്തായാലും അവിടുന്ന് വാങ്ങും. ഫുള്ള് മരന്നട്ച് കാണ്ടല്ലെ.
ഉം
അമക്ക് കിട്ട്ണഹ്. ഏതുല്ലല്ലൊ നല്ലത്. മാങ്ങ നമ്മളെന്തരു വാങ്ങാണെങ്കിലും പൊറത്തത് നല്ലതേക്കാരം. ഉള്ളു അപ്പൊ ചെത്ത്യാേക്കുമ്പഴ് ഉള്ള് ഫുള്ള് കേടും. വേറെ ചൊയിം മര്ന്നിന്റെ ച ചൊയൊക്കെ ഇണ്ടാവല്.
ഉം ഉം ഉം ആഹ് ശെരി.
ഉം ഇന്നട്ട് ഇങ്ങക്ക് ഫുഡ്കഴിക്കാനൊക്കെ ആയോ.
ആഹ്‌ ഫുഡ് കഴിക്കാൻ കുട്ട്യേക്ക് കൊടുത്ത് കഴിക്കാൻ നിക്ക.
ഏഹ്‌
ഉം ഇതെന്നെ സാധാ ചോറും ക ഇല്ല സാധാ ചോറെന്നെ.
ഏഹ് ഇങ്ങളേമന്ന് പറച്ച അങ്ങനെ വെച്ചക്കെലെക്കാരെലെ ഉപ്പേരി കോവക്കെക്കെ.
ആഹ് അങ്ങനെ വെച്ചക്കാണ്. ഇന്നലെ പറച്ചച്ണ്ടായിന്നു ഉപ്പേരിക്
ഏഹ്‌ ഏഹ്‌ അങ്ങനെ ഉണ്ടായാല്
ആഹ്‌ ആഹ്‌ മേം കഴിക്ക. രാവിൽ തന്നെ വേം പണി കയിച്ച.
ആഹ്‌ പെട്ടെന്ന് പണി
ഉം പിന്നെന്ത.
പിന്നെ പിന്നെന്തക്കെ നല്ലത്. എവ്ടെ ഇന്നട്ട് കുട്ട്യേക്കൊ ഒറ്ങ്ങലൊടങ്ങ്യാെ.
ഉം ഒർങ്ങല് ഒരുങ്ങീണ്.
ഏഹ് ഏഹ് അയ് ശെരി.
ഉം
ഇന്നാ അയ്ക്കൊ. പിന്നെ പ്രത്യേയ്ച്ചൊന്നും ഇല്ലല്ലൊ.
ഏ ഹ ഏ ഇന്നായിക്കോട്ടെ ഇന്ന പിന്നെ വിളിച്ചട്ടൊ.
ആഹ് ആഹ് ഇന്ന അയിക്കോട്ടെ ഇന്നാ ശെരി. പത്ത്